ഹലോ
ആ എന്തായി എന്താ പരിപാടി
പരിപാടി ഇവിടെ കെടക്കുകാ വേറെ പരിപാടിയൊന്നുല്ലാ പിള്ളേരൊക്കെ സ്കൂള് പോയതല്ലേ ഇനിയിപ്പോ അവര് വരുമ്പഴാണ് തെരക്കാവുവാ ഇപ്പൊ ഫ്രീയാണ് ഇപ്പൊ ആം ചെറിയാള് ഒറങ്ങാണ് പിന്നെ ഉം അവിടെ സ്കൂള് പോണ പിള്ളേരൊണ്ടോ
ആ ഉണ്ടല്ലോ ഒരാളിപ്പൊ പുതിയതായിട്ട് സ്കൂളി പോയി തൊടങ്ങി.
അതെയോ കൊഴപ്പൊന്നുല്ലേ ആൾക്ക്
കൊഴപ്പൊന്നുല്ലാ ആള് ഉഷാറാണ് ഇപ്പൊ പഠിക്കാൻ പോയാനൊക്കെ ഉഷാറാണ് ഉം
ആഹ് അംഗനവാടി പോയി
എന്താ ആ പോയിട്ടൊണ്ടായിരുന്നു.
ആ അപ്പൊ പിന്നെ വല്യ കൊഴപ്പൊണ്ടാവൂല ആ ഇവിടെ
മടിയായിരുന്നു.
ആഹ് അങ്ങനെത്തന്നേന്നു എന്റേ ഏ രണ്ടാ ഏച്ചി രണ്ടാമത്തവക്ക് ഭയങ്കര മടിയേരുന്നു പക്ഷെ ഞാന്. കൊണ്ടെയാക്കും. പക്ഷേ പിന്നെ ടീച്ചറുപറയും കരഞ്ഞാലും കൊഴപ്പല്ലാ. കൊറച്ചുനേരം കരയും പിന്നെ അങ്ങോട്ട് ശെരിയായിക്കോളും ആ പിന്നെയങ്ങോട്ടു മാറും പിന്നെ അ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചുട്ടോ പഠിപ്പിക്കുട്ടോ അംഗനവാടിയിലാകുമ്പോ അവൾക്ക് പിന്നെ അവള്
എനിക്കൊന്നു അക്ഷരങ്ങള് പഠിപ്പിക്കുന്നതിലുപരി എ അംഗവാടിലിങ്ങനെ നമ്മള് പാട്ടുകളു കൊണ്ടും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത് പക്ഷെ പക്ഷെ. അക്ഷരങ്ങള് ഇവര് ഇങ്ങനെ നമ്മള് പഠിക്കാൻ ഇതാക്കാൻ അവര് ശ്രമിക്കാറുണ്ട്. അംഗൻവാടിയില് എന്റെ കുട്ടി അക്ഷരങ്ങളൊക്കെ പഠിച്ചായിരുന്നു.
ആഹ് എന്റെ കുട്ടി അങ്ങനെയാണ് എൽ കെ ജി പോയിട്ട് നമ്മള് എൽ കെ ജി ലെ കുട്ടികളെ ചേർത്തുമ്പോ നമ്മള്. കൈ പിടിച്ച് അവരെ എഴുതിക്കേണ്ടി വരും, പക്ഷെ ആഹ് ഇവൾ അവളെ കൊ ഇവളെ കൊണ്ട് ഒരു ബുദ്ധിമു ട്ടെ ഞാൻ അറിഞ്ഞിട്ടില്ല, കൈപിടിച്ച് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടില്ല. എനിക്കിത് അംഗനവാടി പറഞ്ഞയച്ചിട്ട് ആയിരിക്കും അത്രയും കുട്ടി പഠിച്ചിട്ടുണ്ടാവും. ട്ടോ പെൻസില് ആഹ് പിന്നെ അതേപോലെ ഡാൻസ് ആയാലും. അതെ അതെ അത് ശരിയാണ്.
ഏഹ് ആഹ്
ആഹ്
എ എന്റെ കുട്ടി ഡാൻസ് കളിക്കും, എന്റെ കുട്ടിക്ക് ഒരു സ്റ്റേജ് ഫിയർ കൊ കൊറവാ. ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്, ഏഹ് അപ്പൊ എനിക്ക് തോന്നു ന്നേ എന്റെ എന്റെ ഞാൻ കളിക്കുന്നു ഞാനിപ്പോഴും സ്റ്റേജിൽ കേറി അവൻ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവന്. സ്റ്റേജിൽ കേറാൻ പേടില്ലാത്തെ അവന് സ്റ്റേജ് കണ്ടുകഴിഞ്ഞാൽ അവന് ഡാൻസ് കളിക്കണം. അവന് സ്റ്റേജിൽ കേറണം ഡാൻസും. ആഹ് അങ്ങനെ പേടിയില്ലാതെ അവന് പേടിയില്ല അതിന്. സ്റ്റേജ് ഫിയർ എന്നുള്ളതില്ല, ഉം അപ്പോ അത് അവന്റെ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക്. തോന്നിയിട്ടുണ്ട്.
ആഹ് ഇവള് ഇവിടെ അങ്ങനെയാണ് അങ്ങനെ അംഗനവാടില് പരിപാടി. എന്ത് പരിപാടി പിന്നെ പെൺകുട്ടികൾ ആവുമ്പോഴേ അവരെക്ക് ഡാൻസും ഒപ്പന അത് എനിക്ക് ആഹ്. അതെ അങ്ങനെ ഓര് കഴിവ് കൂടുതൽ ഉത്സാഹമായിരിക്കും. അങ്ങനത്തെ പരിപാടിക്കൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അപ്പൊ സ്കൂളിൽ ചേർത്തിരുന്നോ അങ്ങനെ തന്നെയാണ് ടീച്ചറ് പറയും. അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഓള് ഞാ ഞാൻ ചെയ്തോളും ഞാൻ ചെയ്തോളും പറഞ്ഞിട്ട് ആഹ് മുന്നിൽ. ക്ക് വരും അവള്.
അല്ല സത്യത്തിൽ ഈ പഠിത്തം മാത്രമല്ല ഒരു ഓഹ് വ്യക്തിനെ നിർണ്ണയി ക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ കഴിവുണ്ട് പഠിക്കണം പഠിക്കേണ്ടന്നല്ല. പക്ഷെ ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഇണ്ടെങ്കിൽ അത് കണ്ടെത്തി. ഇപ്പൊ ചെല കുട്ടികൾക്ക് പഠിക്കാൻ കഴിവുണ്ടാകും, ചെലവർക്ക് അതിനുള്ള കഴിവല്ലായിരിക്കും ചെലപ്പോ. സ്പോർട്സിലായിരിക്കും കഴിവ് ഡാൻസിലായിരിക്കാം കഴിവ്.
അങ്ങനെയാണ് പഠിപ്പിന് കഴിവുണ്ട് ഇപ്പൊ അങ്ങനായിരിക്കൂല അവരെ കഴിവ്, അവരെ കഴിവ് ഇങ്ങനത്തെ പാട്ടിന്. സ്പോർസ് ആഹ്.
അപ്പൊ ശരിക്കിനും പറഞ്ഞാൽ ടീച്ചർമാര് ഏഹ് എന്താവെച്ചാൽ നമ്മള് പോരന്റ്സും ടീച്ചർമാരും അവരുടെ ആഹ് കഴിവ് കണ്ടെ ത്തി അവരെ അതില്ലാത് അതിലൂടെ ഇങ്ങനെ കൊണ്ടുപോവാൻ നോക്കണം. എന്റെ ഒക്കെ ഒരു ഇത് എന്നെ. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, ഇപ്പൊ ഏഹ് ഇപ്പൊ എന്റെ കുട്ടി പഠിക്കേണ്ട എന്നല്ല പഠിക്കണം. അവര് അവരൊരു ഓഹ് എന്നു പറഞ്ഞ് എല്ലാം ലോ ഭയങ്കര മാർക്ക് വേണെന്നോ അങ്ങനെയൊന്നല്ല. അവന് നന്നായി പഠിക്കണം പഠിത്തത്തോടൊപ്പം.
ആഹ് അവരെ ഈ ഇതിലൂടെ നമ്മള് പഠിപ്പിക്കു വേണം അതെയാം അതെ അതെ.
അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവണം പിന്നെ അവർക്ക് ഇഷ്ട്ടുള്ള കാര്യങ്ങള് അവർക്ക്.
ദേ ഇപ്പൊ ഈ സി ബി എസ് ഇ ലൊക്കെ ചേർക്കുന്ന കുട്ടികളുണ്ടല്ലോ, പക്ഷെ ഇവിടെ. ഞാൻ ചേർത്ത് പ്രൈവറ്റിൽ തന്നെയാണ് ട്ടോ, പക്ഷെ ഈ സി ബി എസ് ഇ കൊണ്ടേയ്. ചേർത്തുന്ന കുട്ടിയോള് അവസ്ഥ എന്തറിയോ, അവർക്ക് പഠിപ്പ് മാ ത്രയുള്ളൂ കളിയില്ല കുട്ടികൾ കളിക്കുന്ന പ്രായത്തില് അവര് കളിച്ചാന് വിടുന്നില്ല അവരെ. ഫുൾ ടൈം പഠിപ്പ്. ആഹ് ച്ചല് ആഹ് സി ബി എസ് ചെല സി ബിസ്സ് സ്കൂളൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്നോട് പ്പ രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. ഏഹ് ട്യൂഷന് സ്കൂൾട്ട് വന്നാ ആഹ് പറയൂ പറ. ആഹ് ഹലോ? ഹലോ.
ഹലോ
ഹലോ
കേക്കാമോ?
ആഹ് കേക്കുന്നുണ്ട്. പ്പം കേക്കുന്നുണ്ട്.
ആഹ് എന്റെ കുട്ടി ആഹ് റേഞ്ച് പോയതോന്നുണ്ട്. എന്റെ കുട്ടി സി ബി എസ് ഇ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഏഹ് പഷേ ഞാ അവടെ എനിയ്ക്കോന്നുണു അവരെ പഠിത്ത ത്തോടൊപ്പം തന്നെ അവരുടെ എക്സ്ട്രാ കരി കരിക്കുലർ ആക് ആക്ടിവിറ്റീസിൽ അവര് മുന്നൊട്ട ന്നെയ നിക്ക്‌ണെ. കാരണം ഞാൻ ഒരുപാട് അന്വേഷി ചേരുന്ന ആഹ് ഒരു സ്കൂൾനെ കുറിച്ച് ഏഹ് അവർ അവർ ക്ക് അവര് ഇങ്ങനെ പാട്ടിനും ഏഹ് പാട്ട്. എന്നചിയ കലാ കലാകായിക പരിപാടികൾക്ക് സെപ്പറേറ്റ് അവർ ക്ക് ഓരോ ക്ലാസായിട്ട് വെച്ചിട്ടുണ്ട്. സിമ്മിംങ്ങ് പിന്നെ പ്ലേ ഗ്രൗണ്ട് അങ്ങനെ ക്കവർക്ക് ഓരോ ടൈം ടേബിളനുസരിച്ച് അവർക്ക് അയിനൊക്കുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്പം തന്നെ പഠിത്തം. ചെല സ്കൂളുകള് നമുക്ക് ചെല സ്കൂളുകള് ണ്ട്.
ആഹ് ന്റെ മോള് പഠിക്കുന്ന സ്കൂൾ ഇങ്ങനെ തന്നെയാണ്. നീ പറഞ്ഞ പോലെ തന്നെയാണ്. ഏഹ് പ്പന്നോട് ഒരാള് കോളെയ്തപ്പോ പറയാണ് അവരുടെ കുട്ടി ഇങ്ങനെയാണ്. ഏഹ് അപ്പൊന്താ എന്താ സ്കൂള് സ്കൂള് പോയിട്ട് എന്താ കളിക്കാൻ ടൈമ് എവിടെ കളിക്കാന്. പഠിയ്ക്യ, ക്ലാസ്സിൽ വന്നിരിയ്ക്യ, ബാത്റൂം പോവ, ഫുഡ് കഴിയ്ക്യ, പഠിയ്ക്യ അതെന്നാണ്. പിന്നെ വീട്ടില് വന്നാലും ടൈമില്ല. പിന്നിം ട്യൂഷന്. ക്ഷെ അത് അല്ലല്ലല്ല. അങ്ങനെ കുട്ട്യളെ നമ്മള് കളിക്കാനും വിടണം ഓരെ. ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ആഹ് കളിച്ചു പ കേക്കുന്നുണ്ടോ? റേഞ്ച് കട്ടാവുന്നതോ. എന്തോ ആണ്. ആഹ് കുട്ടികളെ കളിച്ച് പഠിച്ച് വളരണം. ഏഹ് എന്നാലേ ശരിയാവുള്ളൂ. ആഹ്
അവിടൊക്കെ പ്പങ്ങനെ കാലാവസ്ഥ. വെയിലു മഴയാണ്ലേ. ഇവിടെ മഴയൊന്നുല്ല.
ആഹ് ഇന്നിപ്പന്നേ മഴ ഉച്ച കഴിഞ്ഞിട്ട് മഴയാണ്.
അതെലെ. എങ്ങനെ കൃഷിയൊക്കെ ണ്ടോ? അടുക്കളത്തോട്ടൊക്കെണ്ടോ?
അടുക്കള തോട്ടന്നുല്ല. പക്ഷെ ഞാൻ ചെടികള് ഉണ്ട് ഇവിടെ. ഒരുപാട്. ഉം അവിടെ ഉണ്ടോ കൃഷി ഒക്കെ.
ആഹ് ല്യ. കൃഷി എനിക്കിഷ്ട്ടാണ് ട്ടോ അടുക്കളത്തോട്ടം. ചെടികള് ഒക്കെ ഭയങ്കര ഇഷ്ടാണ്. പക്ഷെ ഇവിടെ മയിലാണ്.
ഓഹ് ഓഹ് മയില്ണ്ടെങ്കി ഇതൊക്കെ നശിപ്പിക്കും ആഹ് ഈ അടുക്കളത്തോട്ടക്കൊണ്ടെങ്കി നമുക്ക്പ്പോ ഫ്രഷ് ആയിട്ടുള്ള വെജി സംസാരിക്കും ഇതെനിക്കിവിടെ കുട്ടികളുള്ളോണ്ട് സമയല്ലാഞ്ഞിട്ടാ
ആഹ് എനിക്ക് ടൈം ഒന്നും ഉണ്ടാവൂല പക്ഷെ ഇവിടെ മണ്ണില് നമ്മള് എന്ത് കുഴിച്ചിട്ടാലും പെ ട്ടെന്ന് വളരും
വളരും ഉം ഇപ്പ ഇതിങ്ങളെ ഈ മയില് വരാണ്ടിരി ക്കാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ
മയില് വരാതിരിക്കാനെ നമുക്ക് ഒന്നും ചെയ്യ ഒന്നും ചെയ്യാൻ പറ്റൊന്നില്ല നമ്മള് കൊറേ മുള്ള് അങ്ങനെ പേട്ച്ചിട്ട് കുറേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യാറോ പറന്ന് വരും പറന്നു വന്നിട്ട് ആഹ് പറക്കാൻ അറിയാലോ എന്നിട്ട് അതിന്റെ തിരുള്ള് വന്ന് നുള്ളി ഓഹ് ആ ഇല ഒരു ഇല പോലും വെക്കൂല ഫുള്ള് ആഹ് തളിര് ഒരു ഇല പോലും വെക്കൂല അങ്ങനെ മൊ
അഹ് ആഹ്
അങ്ങനെ നശിപ്പിക്കും ഉം ഇപ്പൊ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ചെയ്യുന്ന കാരണേ പിന്നെ വാഴ അത്
അങ്ങനെ നടാറില്ലേ ഇപ്പോൊനേരത്തെ നേ തൊക്കെ നടുവായിരുന്നു നേരത്തെ ഇവിടെ തക്കാളിയൊക്കെ ഒരുപാട് ഉണ്ടാവായിരുന്നു ഞങ്ങളുടെ മണ്ണ് അങ്ങനെ അത്രയും വള ക്കൂറുള്ള മണ്ണന്ന് പറയാനൊന്നും പറ്റന്നില്ല ഏഹ് പക്ഷെ നമ്മള് എന്തെങ്കിലും ഇങ്ങനെ ഇത് ഒക്കെ ഇട്ട് വളങ്ങളൊക്കെ ഇട്ട് നമ്മളതിനെ നോക്കിക്കഴിഞ്ഞാല് അത് വളരും
ഇവിടെ വളം ഇടേണ്ട ആവശ്യില്ല ഇവിടത്തെ മണ്ണന്നെ ഒരു കറുപ്പു മണ്ണാണ് ഈ വളള്ള മണ്ണ് പോലത്തെ മണ്ണാണ് ഇവട്ത്ത മണ്ണ് അവിടെ ആഹ് നമ്മള് അങ്ങനെ പ്രത്യേകായിട്ട് അയിനെ വളട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യല്ല
അവിടെക്കെ കൂടുതല്ത്തെ എന്താ കൃഷി
ഇവിടെ നെൽകൃഷിയാണ് പാലക്കാട് ജില്ല കേട്ടിട്ടുണ്ടോ പാലക്കാട് ജില്ലയില് നെൽകൃഷിയാണല്ലോ
നെൽകൃഷിയാണ് ആ നെൽകൃഷിയാണ് കൂടുതല് അവിടത്തെ മണ്ണ് തരെ അതെ പാലക്കാട് തമിഴ്നാട് ഭാഗങ്ങളിലൊ
ആഹ് അതെ തമിഴ്നാട് ആഹ് ആ ഭാത്ത്‌ പാലക്കാട് തമിഴ്നാട് ഭാഗത്ത്‌ക്ക് പോവണ്ടാ പക്ഷെ ഇവിടെ മൊത്തത്തിൽ അങ്ങനെ കൃഷി ആളുകൾ കൃഷിയൊക്കെ നന്നായിട്ട് ഇണ്ടാക്കും ചേനാ ചേമ്പ് അതുപോലെ പിൻ ആ നെൽകൃഷി അതേപോലെ ചേമ്പും തോട്ടം ചേനത്തോട്ടം അതേപോലെ മറ്റേ ആ തോട്ടങ്ങളായിട്ടുണ്ട് അതേ പോലെ മറ്റേ നമ്മള് പച്ചക്കറി ഇല്ലേ എന്താണ് കയപ്പങ്ങ ആഹ് ചിറങ്ങറിയോ
ചൊരക്ക
ചൊരക്ക് ഞങ്ങള് ചിരങ്ങാന്നാ പറയാ
ആഹ് ആഹ് ആഹ് പാവക്കയും ചുരക്കയൊക്കെ
ക്ക വേറെയാണ് ചിരങ്ങ വേറേണ്
ആണല്ലേ
അത് ആ അത് രണ്ടും നന്നായിട്ട്ണ്ടാവും ആളുകള് കടേ കൊണ്ടോയി കൊടുക്കും നന്നായിട്ട്ണ്ടാവും ചെയ്യും ഏഹ് ഇവിടെക്കെ ഇങ്ങനെ തോട്ട ഇണ്ടാക്കുന്ന ആളുകള് എന്താചെയ്യാ ഈ പടക്കം പൊട്ടിച്ചിട്ടും അങ്ങനെ കാവലിരുന്നിട്ടൊക്കെ ക്കെയാണ് ആളുകൾ കൃഷി ഉണ്ടാക്കുന്നത്
കൃഷി ഇവിടെ കൃഷിയിടങ്ങൾ വരുന്ന പക്ഷികളെയൊക്കെ ഓടിത്തിരുത്തും
ആഹ അങ്ങനെത് ആഹ് അങ്ങനെ തന്നെ ആ പടക്കം പൊട്ടിച്ചിട്ടൊക്കെ അങ്ങനെ അതേപോലെ രാത്രി ആയാ പന്നിശെല്ലിയാണ് പന്നീള് ആ നന്നായിട്ടുണ്ട് ഇവിടെ ഈ റബ്ബർ തോട്ടായ കാരണം ഇങ്ങനെ കാട് പൊതക്കും പിന്നെ കാടുകളൊ കാടുകള് നശിപ്പിച്ചിട്ട് ഒക്കെ കാട്ട്ന്ന് പുറത്തേക്ക് വരാണ്
ആഹ് ഈ നെൽകൃഷിയൊക്കെ ചെയ് ഞാ അതെ അതെ നെൽകൃഷിയൊക്കെ ചെയ്യുന്നെട മിക്കവാറും ഈ മയിലുകളൊക്കെ വന്ന് അവർക്ക് അവർക്ക് കി കിട്ടണ്ട അവർക്ക് ധാന്യങ്ങളും കാര്യങ്ങളൊക്കെയല്ലേ വേണ്ടത് തളിരും അത് ഇതൊക്കെ അപ്പൊ അങ്ങനെയുള്ള സ്ഥ സ്ഥലത്ത് വന്ന് കഴിഞ്ഞഴിഞ്ഞാല് ഏഹ് അങ്ങനെ ഏഹ് അവർക്ക് പിന്നെ ആഹാരവാണ് ഫു പിന്നെ ഫുഡാണ് അവർക്ക്
പക്ഷെ ഈ പ ഈ നെൽകൃഷി ഉള്ളടത്തൊന്നും ആളുകള് മയില് മയിലൊന്നും വരാൻ സാധ്യതയില്ലാ ഇത്രയും ആളുകള് വന്നി
ആളുകള് പക്ഷെ എപ് എപ് അല്ല കാവല് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെല്ലേ കാവലുകള് വരൊള്ളൂ
ഈ പ്രാവ്ള് നന്നായിട്ട് വന്നിട്ട് കൊണ്ടോം മറ്റേ ഈ ആഹ് അതെ പ്രാവ്ള് നെല്ല് ആഹ് നന്നായിട്ട് കൊണ്ടോം ഉം അത് എത്ര കാവലിരുന്നിട്ടും കാര്യല്ലാ പക്ഷികളെ നമുക്ക് അത്രയും ഇതാക്കാൻ കഴിയില്ലാ പിന്നെ മയില് പറണാ വലിയ സാധനാണല്ലോ വെല്ലാത്ത വന്നിട്ട് ആ പി അതൊരുത്താ പിന്നെ വെച്ചാല് മനുഷ്യന്മാരെ കണ്ട ഭയങ്കര പേടിയാണ് നമ്മള് മു ആഹ ഭയങ്കര പെടിയാണ് നമ്മള് മുറ്റത്തെറങ്ങിയാൽ മതി ആ പരിസരത്ത് വരൂല നമ്മളെ കാണാതെ ഫുള്ള് നശിപ്പിക്കയും ചെയ്യും അതെ ആഹ ഭംഗിയാണ് ഞാനീ വെസ് റ്റ് ചോറു അങ്ങനെ വെസ്റ്റുകൾ ഒക്കെ ഉണ്ടാവും വിട്ടില് അപ്പം അതെന്തെയും റ ഞാൻ ഇവിടെ കണ്ടത്തിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറ വിരിച്ചിട്ട് അതില് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടപോയിടും അതിനായിട്ട് ഇട്ട് കൊടുക്കും ആഹ് എപ്പോൾ ദിവസം വരും ഞാൻ ഇട്ട്ടു ഇട്ട് കൊടുത്ത കാരണം ദിവസം വരും കഴിക്കും
അപ്പൊ അത്ത് വല്ലാത്തൊരു ഭംഗിയാണ്
ആഹ നല്ല ഭംഗി ഭംഗിയിയാണ് ഭംഗിയാണ് ദിവസം കഴിക്കാൻ വരും ഞാൻ പിന്നെ ദിവസ് നമ്മള് ആ ആൺമയിലും പെൺമയിലും ഉണ്ട് പിന്നെ ഇവര് കുട്ടികളൊക്കെ കൂടായിട്ട് വരും രണ്ട് കുട്ടികള ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട് അതെ അതെ രണ്ട് കുട്ടികള ഉണ്ടാവുള്ളന്ന് തോന്നിണ്ട് രണ്ടെണ്ണം ഇണ്ടാവുള്ളൂ ഓരോ ഫാമിലി രണ്ടെണ്ണ ഉണ്ടാവോ അങ്ങനെ ഇവരാ ആണും പെണ്ണും ഒക്കെ കുടൊര് ഒരു പത്തെണ്ണക്ക ഒപ്പം വരും അതില് മയില് ഉള്ളത്ണ്ടാവും പീലള്ളത്ണ്ടാവും വല്യ പീലീ വല്ല ഭംഗിയാ കാണാന് ടെറസിന്റെ മേലെ നിന്നിട്ടിങ്ങനെ പീലി വിടർ
കാണാം ഇത് ഇവർക്കൊരു പ്രത്യേക ഭംഗിയാണ് ഇവർക്ക്
ആഹ് പ്രത്യേക ഭംഗിയാണ് ഉം ആഹ് ഓക്കേടാ ഓക്കെ ഓക്കെ ആഹ്